ഹലോ
ആഹ കേക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തൊക്കെയിണ്ട് വിശേഷം? നല്ല വിശേഷം അങ്ങനെ പോവുന്നു.
എന്താണ് പണി?
പണിപ്പോ ഫുഡൊക്കെ ആക്കി മക്കളൊക്കെ വായിപ്പിച്ച ഇങ്ങനെ രിക്കാണ്.
പഠിപ്പിക്കാ?
പഠിപ്പിക്കായിരുന്നു പ്പൊ ഏകദേശക്കെ
ആ അപ്പൊ സ്കൂൾ വിട്ടോടന്നെ സ്റ്റാർട്ട് ചെയ്യോ?
സ്കൂൾ ഇട്ട് കൊറച്ച് ടൈമ അവര് ഒന്ന് റിലാക്സ് ചെയ്യും. ഒന്ന് പുറത്തൊക്കെ എർങ്ങും. ഇപ്പ ഇങ്ങനെ അകത്തേക്ക് കയറ്റി ഓവർക്കൊക്കെ ചെയ്യിക്കേയിന്നു.
ആ ആ ഞാന് എന്താ ഒരു സന്ധ്യ സമയം ക്കാവ്മ്പോ ചെയ്യുട്ടാ വന്നോടന്നെ കളിക്കാൻ വിടും അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയി കഴിഞ്ഞ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഇരുത്തുള്ളൂ.
ആ വന്നട്നെ കൊർ ആ് കുറച്ച് ടൈമ് കളിക്കും പിന്നെ ഓവർക്ക് പെട്ടെന്ന് ചെയ്യിപ്പിക്കും. കാരണം രാത്രി പെട്ടെന്ന് ഒറങ്ങി പോകും ഉ പിന്നെഉം പഠിപ്പിക്കാനല്ലേണ്ടാവുള്ളു അത് പിന്നെ ആക്കംമ്പോലെ അങ്ങനെ ഒറങ്ങുന്നേ വരെ ടൈം ഉണ്ടല്ലോ. ആഹ് പഠിക്കും പഠിക്കാനുംഷാറ നമ്മളൊന്നും ഇങ്ങനെ ഓക്ക് സപ്പോർട്ടേയ്തു ഇങ്ങെനെ ഇരുന്നോട്ത്താൽ മതി.
ആഹഹാ ഓനെ നൂറില് തൊണ്ണൂറ്റിമ്പത് പെർസെന്റേജ് കേൾക്കാത്ത ഒരു റിവ്യൂ ആണ് ഇപ്പൊ ങ്ങള് പറഞ്ഞത്.
ആഹ് കൊഴപ്പൊന്നുല്ല ഓനു ഓക്കെയാണ് പിന്നെ എന്താ വെച്ചാല് ഓളെ കൂടെ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം.
ആഹ ആഹ ആണല്ലേ
മ്മ ആഹ നമ്മള് ഇത് ശ്രദ്ധിക്കുന്നത് പോലെയാണല്ലോ
ആഹ് അത അതെ ആഹ് അതന്നെ പിന്നെ
പിന്നെ അവിടെ മക്കള് സ്കൂൾ പോകുന്നുണ്ടോ?
ആ സ്കൂളിൽ പോണ്ട് രണ്ടാള് പോണ്ട്. ആഹ് പിന്നെ ഒരാള് ഒരു വയസാണ് ഉ മോളാണ് മൂത്തത് ആള് ഏഴാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സില്. മോന് പിന്നെ ചെറിയാൾക്ക് ഒരു വയസാ.
അതെ ചെറിയ കുട്ടിനെയും കൊണ്ട് ബുദ്ധിമുട്ടല്ലേ?
ആഹഹാ ഏയ്‌ കൊഴപ്പൊന്നുല്ല ആ പഠിപ്പിക്ക ക്കല് ബുദ്ധിമുട്ടൊക്കെ തന്നെ ന്നാലും അങ്ങനെ ഒഴുക്കില് പോണ്. ആഹ് അതെ അതെ
അത് കരഞ്ഞും ബഹളം ണ്ടാക്കിം സമ്മയ്ക്കൂലല്ലോ.
ഇല്ല സമ്മതിക്കൂല ന്നാലും പിന്നെ വർക്ക് കൊടുത്തിട്ടൊക്കെ അങ്ങനെ
ആഹ്
കൊറച് കൊഴപ്പില്ലാതെ പോണ്
ഒറങ്ങോ മോള്
ആഹ് ഉറങ്ങിക്കോളും കൊറച്ചേരൊക്കെ ഇപ്പൊ ഒറങ്ങും ഉച്ചക്കിപ്പ ഉറങ്ങിണീട്ടി ട്ടുള്ളൂ ഇനിയിപ്പോൾ മഴ ഈ രാത്രി ഒന്ന് ജസ്റ്റ്‌ ഒന്ന് ഒറങ്ങാനുണ്ട് അതൊരു അരമണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ
ആഹ് രാത്രിലോ
രാത്രി കൊഴപ്പില്ലട്ടോ ഒറങ്ങിക്കോളും സുഖാണ് പിന്നെ അല്ലെങ്കി പിന്നെ നമുക്ക് ക്ഷീണാവും
ക്ഷീണാവും അതാണ് മക്കൾ ഉറങ്ങിയിട്ടില്ലെങ്കി നമുക്ക് രാവിലെ എഴുന്നേല്ക്കാനും കയ്യൂല
ആഹ് അതെ അതെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞോ?
പണികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ രാത്രിക്കക്കുള്ള ഫുഡൊക്കെ ആക്കി
ആഹ് ഒക്കെ നേരത്തെ ചെയ്തക്കണ ആളാ തോന്നന്ന്
ആഹ് ഒക്കെ നേരത്തെ ചെയ്തക്കണ ഈ രാത്രി ഇവരെ ഒപ്പ ഇരിക്കാന ഇൻക്ക് നേരണ്ടാവുള്ളു പിന്നെ അതൊന്നും നോക്കാൻ നേരണ്ടാവൂല്ല
ആഹ് അപ്പൊ ഉച്ചക്ക് വേറെ രാത്രി വേറെ ആണോ പ്രിപ്പറേഷന്
ആഹ് വേറെ വേറെ വെക്കും
ആഹ്
പിന്നെ രാവിലത്തെതാകുമ്പോം നമുക്ക് രാത്രി വരെ ഇരിക്കുമ്പളെ ഹസ്ബന്റ് കുറച്ച് വൈകിയെ വരുള്ളൂ
ആഹ്
അപ്പൊ അത്ര നേരം വെക്കുമ്പോ ചിലപ്പം കേടാവാൻ ചാൻസ് ഉണ്ട്
ആഹ് അതെ ലേ
അത്രൊള്ളൂ അപ്പൊ രാത്രി ഒന്നിനും നിക്കൂല നമുക്ക് നമ്മള പ്രാർത്ഥന കാര്യങ്ങള് അങ്ങനൊക്കെ ഉണ്ടാവോലോ രാത്രിയില്
ആഹ് അതെ
പിന്നെ മക്കളെ പഠിപ്പിക്കലും ഒക്കകൂടി ആകുമ്പോം കഴൂല
ആഹ് ബിസി ആണല്ലേ രാത്രി
രാത്രി ബിസിയാ നമക്ക് കോറച്ച് ടൈമ് ഇപ്പൊ ആഹ് ഒരു രണ്ട് മണി മൂന്ന് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണി അങ്ങനെ ആ ഒരു കോറച്ച് ടൈമ് ഉച്ചക്കൊന്ന് ഫ്രീയാവും
അതെ അപ്പൊ കെടക്കോ ഉറങ്ങോ
ഒറങ്ങൊന്നില്ല അപ്പം ഇങ്ങനെ ഞാന് ഈ ഇത് ചെയ്യ ഫാഷൻ ഡിസൈനിങ്ങില് ഇപ്പൊ കഴിഞ്ഞൊരു കഴിഞ് ഇപ്പോ ഒരു ബൊട്ടിഖ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെ
ആഹ് ഞാനും കംപ്ലീറ്റ് ആക്കി
ആഹ് അപ്പ ചെറിയൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ആയിട്ടുള്ളൊരു ബിസി ഉണ്ട്
ആഹ് അത്പ്പ എപ്പഴാ വീട്ടിലിരുന്ന് തന്നെ ബോട്ടിക്ക് ആഹ് അടുത്തന്നെയാണോ
ആഹ് അവടെ അടുതന്നെയാണ് അത് സ്റ്റാഫ് ഇണ്ടാവും ഇന്നാലും നമ്മള് കണ്ണ് എത്തിട്ടില്ലെങ്കില്
ആഹ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഇങ്ങളെന്നെയാണോ
അല്ല സ്റ്റാഫുണ്ട്
ആഹ് ഇങ്ങള് മേൽനോട്ടോ
ആഹ് ഇങ്ങനെ പോ നോക്കിയാൽ മതി പിന്നെ ആർ കോറച്ച് അർജൻറ് ആകുമ്പോൾ അമ്മൻ കൂടും
ആഹ് അതെ അവരന്നെ കട്ട് ചെയ്ത് തരോ അവർക്കപ്പൊ മന്ത്ലി സാലറി ആണോ അല്ലെങ്കിൽ വർക്ക് പീസിനനുസരിച്ചാണോ എങ്ങന
പീസിനനുസരിച്ചാണ്
പീസിനനുസരിച്ചാ
ആഹ് പീസിനുസരിച്ച കൊടുക്കുന്നെ മന്ത്ലി സാലറി ആവുമ്പോ എന്താ അറിയോ നമ്മക്ക് ഈ ഓർഡർ കൊറവാക്ന്ന ടൈം ആവുമ്പോ നമ്മക്കത് നഷ്ട്ടായിട്ട് വരും
ബുദ്ധിമുട്ടാ ഇത് പീസ്സാവുമ്പോ നിങ്ങള് ഫിഫ്റ്റി ഫിഫ്റ്റി ആണോ
ആഹ് അതെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട്
അപ്പൊ നിങ്ങക്ക് മുതലാവോ എന്നച്ചാ റെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ
ഇല്ല കൊഴപ്പൊന്നുല്ല അത്അങ്ങ്
എന്ന് വെച്ചാൽ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ എത്ര മാസായി
ഞാനിപ്പോ ഏകദേശ ഒരു വർഷ ആവാനായി
ആഹ് ഇപ്പോ ഏകദേശം നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏത്
ആഹ് ആഹ് കൊഴപ്പൊന്നുല്ല ആഹ് ഫിഫ്റ്റി ഫിഫ്റ്റി പറഞ്ഞാല് ഫിഫ്റ്റി ഒന്നും വരൂല ഒര്
ഉം
ആഹ് ഉം തേർട്ടിഒക്കെ
നിങ്ങക്ക് അവർക്ക് തേട്ടി കൊടുക്കും
ആഹ് അങ്ങനെ ആഹ്
ആഹ് ഓക്കെ അയിൻ
ഫസ്റ്റ് ആഹ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് കംപ്ലയിന്റ് വരാൻ പാടില്ല കസ്റ്റെമെറെടുത് ന്ന്
ആഹ് ആഹ് മാരേജ് വർക്കൊക്കെ ഇടുക്ക്ണ് ണ്ടോ
ആഹ് മേരേജ് വർക്ക് ചെയ്യാറുണ്ട്
ആഹ് ഇപ്പൊ ഈ ഒരു ചുരിദാർ സെറ്റിനൊക്കെ എത്ര വര്യാ
അത് നമ്മള് ഈ ക്വാളിറ്റിക്ക് അനുസരിച്ച്
നമ്മള് എക്സ്ട്രാ വർക്കുകൾ വരുമ്പോ അതിനനുസരിച്ച് കൂട്ടി വാങ്ങൂല്ലേ
ആഹ് കൂട്ടും പിന്നെ ഈ തുണി പിന്നെ ഹാൻഡ് വർക്ക് ആഹ് തുണിക്കനുസരിച്ച് കൂടും ഹാൻഡ് വർക്ക് ആണെങ്കിൽ കൊറച്ച് കൂടും പിന്നെ സ്റ്റോൺ വർക്കിന്റെ
സൽവാർ സെറ്റിന് എത്രയാ വാങ്ങല് ലൈനിങ് ഇട്ടിട്ടുള്ള
ലൈനിങ് ഇട്ടിട്ടാവുമ്പൊ നമ്മൾ തുണി ഇടുക്കാണെങ്കില് ഒരു ആയിരത്തെണ്ണൂറ് ആ റേഞ്ച്
അതല്ല ഞ ഞാന് ഉദ്ദേശിച്ചത് കസ്റ്റമറിപ്പൊ കൊണ്ട്ന്നര്ണെ ഒരു ചുരിദാർ സെറ്റ് ചുര്ദാർ സെറ്റ് മീൻസിപ്പൊ നമ്മള് ബോട്ടമാന്റ് ഇതുവല്ലേ വരുള്ളൂ ടോപ്പാന്റ് ബോട്ടല്ലേ വരാ അത് ഇപ്പ ടോപ്പ് ഇട്ടിട്ടതാവുമ്പൊ എങ്ങനെ റേറ്റ്
അയ്ൻ്റെ ആഹ് തയ്ക്കണ കൂലി മാത്രൊ
ആഹ് അതെ
ആഹ് അതൊരു അഞ്ഞൂറ് രൂപന്റെ ഉള്ളിലെന്നെ ചെയ്യും
ആഹ് ല്ലൈനിങ്ങ് അവര് തന്നിട്ടുള്ളത് അഞ്ഞൂറാ
തെന്നിട്ടാണെങ്കില് നാന്നൂറ് മുന്നൂ നാന്നൂറ് നാന്നൂറ് നാനൂറ്റമ്പത് ആഹ് റേറ്റ് വരും
നമ്മളിടുമ്പോ അഞ്ഞൂറ്ലെ
നമ്മളും കൂടി നമ്മൾ ലൈനിങ്ങുമെട്ക്കാണെങ്കിലഞ്ഞൂറ് അല്ലെങ്കി നാന്നൂറ് നാന്നൂറ് അഞ്ഞൂറ്
ആഹ് ശരി
ങ്ങെനെ ഇപ്പം ഒന്ന്ങ്ങെനെ കൊർച്ച് ഫ്രീയാണ് കാരണം ഇതുവെരെ യൂണിഫോമ് അങ്ങെനെ ക്കെ ണ്ടായ്ര്ന്നു
ആഹ്
ഇപ്പം പിന്നെ സ്കൂളൊക്കെ തൊർന്നു പ്പാേ വല്യൊര് ത്‌ല്ലാത്ത ടൈമല്ലെ ഇത്‌വെരെ ഇത്‌വെരെ നല്ല ബിസി യേര്ന്നു കാര്ണം ഈ മേരേജിന്റെ ടൈമ് അത്പോലെ ഏഹ് സ്കൂള് തൊറ്ക്ക്ണ ടൈമൊക്കെ ആയപ്പളേ
ആഹ് ഇങ്ങെള് മറ്റേ ഇതായ്ട്ട്ള്ളെതെല്ലേ ഒര് തിയറീസാെക്കെ വന്നീര്ന്നില്ലേ അയ്ല് ഒര് കോഴ്സ് ചെയ്തപ്പോ ഓൺലൈനായ്ട്ടല്ലേ ചെയ്ത്
ഓൺലൈനായ്ട്ടെന്നെയ്ത്
വണ്ണിയെറ്
വണ്ണിയെറാ വ വൺ ഇയർ സിക്സ് മന്താന്ന്ന്നു
സിക്സ് മന്താ
ആഹ്
ഓക്കേ ആഹ് അതലേ അപ്പോ ഇത് അപ്പ സി ക്സ് മന്തില് അയ്നു മാത്രെള്ളെ ഇത് വെര്ണില്ലല്ലോ തിയെറി
ഇൻക്കയ്ന് കൊർച്ച് ഒള്ളു ഇൻക്ക് ഏകദേശൊക്കെ അറിയായ്ര്ന്നു പിന്നൊന്ന്
റൂട്രോണിക്സ്ണ്ടോ
ഞാനും മെയ്നായ്ട്ട് ഏഹ് ഈ ത്ണ്ടെല്ലൊ സ്റ്റിച്ചിങ്ങ് മാത്രേ നോക്കീട്ടാെള്ളൂ
ജി ഐ ടി ഡി ഏര്ന്നോ നിങ്ങെള്
അല്ലാ
റൂട്രോണിക്സെന്നേ
ആഹ് ആഹ്
റൂട്രോണിക്സ് സിക്സ് മന്ത് വെര്ണ്‌ണ്ട്ലേ
ആഹ് സിക്സ് മന്ത്ണ്ട് പിന്നെ ഇൻക്കയ്ന് കൊറേയൊക്കെ കൊർച്ച് കിട്ട്യാ മത്യാവും ഒന്നാെന്ന് ലെവെലാവാനേ ഉണ്ടായ്ര്ന്നു ൻക്ക് ആദ്യം ൻക്ക് അറിയയ്നെ കുർച്ചെല്ലോം അപ്പം ഞാൻ ചെറിയ തോതില് നോക്കീട്ടു ഒള്ളു ആഹ് എക്സ് സ്പീര്യെൻസാക്കാം വാണ്ടി മാത്രെ നോക്കീട്ടാെള്ളൂ
ആഹ് ആഹ് ഓക്കേ എങ്ങെനായാലും നമ്മെള് കോഴ്സ് ഫീ കംപ്ലീറ്റടക്കണല്ലോ
ആഹ് അതട അത് വേണം
ആഹ് അത് ഓൺലൈനായ്ട്ടാണോ അതോ ഓഫ്‌ലൈനായ്ട്ടാണോ പോയിര്ന്നെ
ഓൺലൈനായ്ട്ടെന്നെ മോന് ചെറ്തായപ്പാെ അങ്ങനെ ഓൺലൈനായ്ട്ടാ പോയെത്
ആഹ് അയ്ല് ബെനഫിറ്റ്ണ്ടായാ ഹലോ
ഹെലോ ഹെലോ